പറ യൂ ആഹ് കേക്കണ്ട്
എന്തൊക്കെയ വിശേഷങ്ങള് സുഖല്ലേ
നല്ല വിശേസം സുഖം ഭക്ഷണം കഴിച്ചോ വെറുതെങ്ങനെര്ക്കാ വേറെ പണിയൊന്നുംല്ലപ്പൊ
ഫുഡ്ഡയിച്ചോ
ഇല്ല കഴിച്ചില്ല കയ്ച്ചോ
ആഹ് ഞാൻ ഫുഡയ്ച്ച് മഴണ്ടോ അവിടെ
ന്നും മഴല്ല വെയില
ആഹ് ആഹ് പിന്നെന്താ പണി, വെറുതെ ഇരിക്കല്ലോ അപ്പൊ സിനിമക്കെ കണ്ടൂടെ
ഉം പിന്നെന്താ ഫുഡ് എന്തേനി
ഇന്ന് വിടെ ബിരിയാണി ഏന്നു
ഏഹ് സ്ഥ സാധാ ചോറും കറി മീൻ പൊരിച്ചതും
ആഹ് മീൻ മീൻകറിയാണ്, മീൻകറി എങ്ങനെ വെച്ച
മീൻ കറി വെച്ച്ട്ട് മീൻ കറി വി വെച്ചട്ട്ല്ല, പൊര്ച്ചക്കാണ്
ആഹ്
വെള്ളരിക്കിം ചേമ്പും കറിച്ച്ക്ക്‌ണ്
ആഹ് അ
പിന്നെ എവിടെ സ്ഥലം വര്നെ
സ്ഥലം വയനാടാണ് അവിടെ എവിടെ സ്ഥലം
ഞങ്ങള് മലപ്പുറാണ് ഉ പിന്നെ വേറെന്താ ങ്ങനെ പോണ്
ആഹ് ആഹ് പിന്നെന്താ സിനിമക്കെ കാണുന്നത് ഇഷ്ടാണോ
ഇല്ല ഞാനങ്ങനെ കാണലില്ല ആദ്യംകൊണ്ടീനു, പ്പ ഇങ്ങനെ കാണലില്ല ൻക്ക്ഷ്ടല്ല ഉം ഉം
പണ്ടത്തെ സിൻമ ഏതൊക്കെയാ ഉം പിന്നേം പിന്നേം കാണാന്തോന്നൂലേ പണ്ടത്തെ സിനിമകള്
ഉം ആദ്യക്കെ ഇരുന്ന് കണ്ടേനി മുഴവന ക്കോളു ഇപ്പങ്ങനെ കാണലില്ല
ഇപ്പത്തെ പുതിയ സിനിമാളൊന്നും ഇഷ്ടല്ല
ഹ്മ്മ് ഏത് കാലത്ത് കണ്ടാണാവോ ഇന്ക്ക് ഓർമ്മന്നല്ല
ഇപ്പത്തെ സിനിമയിലെല്ലാം മാറ്റങ്ങളല്ലേ എഡിറ്റിങ്ങും സ്റ്റൈലൊക്കെ എല്ലാം മാറ്റല്ലേ പഴയെ സിനിമകളങ്ങനെയല്ലല്ലോ
ഹ്മ്മ് ഹ്മ്മ്
മകള് അങ്ങനൊന്നും ഇല്ലെങ്കിലും നമുക്ക് എത്ര കണ്ടാലും മതിയാവൂല ല്ലെ
അതെ അയിലുള്ള നമ്മളെ കഥകള് ഇതൊക്കെ എന്താ ഇപ്പൊ ഇപ്പത്തൊക്കെ എത്താ
അതന്നെ അയില് ഫുള്ളും കുടുംബബന്ധയിട്ടും അങ്ങൻത്തൊക്കെ നല്ല നല്ല കഥകളല്ലേ കണ്ടാലും മതിയാകൂല്ല നമ്മളെ ഫാമിലിയായിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ സിനിമകളായിരിക്കും
ഓഹ് ഹ്മ്മ് അതെ.
അത്തന്നെ ഈ മണചിത്രത്താഴൊക്കെ എത്ര കണ്ടാലും മതിയാവൂലല്ലോ മണിച്ചിത്രത്താഴ് അതുപോലെ വടക്ക് നോക്കി യന്ത്രം അങ്ങനൊക്കെ കൊറെ സിനിമകളില്ലേ
ആഹ്
ഇപ്പത്തെ സിനിമ ഹ്മ്മ് കൊറച്ചുടെ ബെറ്ററായിട്ട് ഒര് നല്ലെ എന്താ എഡിറ്റിങ്ങും സ്റ്റൈലൊക്കെ നല്ല ശെരിയാക്കിട്ട്ണ്ട് പക്ഷെ എൻ കൊഴപ്പല്ല പഴയെ സിനിമേത്തെ പാട്ടുകളും നമ്മളെത്ര കേട്ടാലും മതിയാവൂലല്ലോ നല്ല അർത്ഥം ഇള്ള പാട്ടുകളല്ലേ
ഹ്മ്മ് ന്യൂ ജന ന്യൂ ആൾക്കാർക്കൊക്കെ ഇപ്പഴത്തെ ജനറേഷൻ കുട്ടിയേൾക്കൊക്കെ ഇഷ്ട്ടേക്കാരും
ആഹ് അതന്നെ ആഹ് നമ്മളെ അല്ല നമുക്ക് ഈ മൈൻഡോക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടിട്ട് ഈ പഴയ പാട്ടുകളൊക്കെ എടുത്ത് കേക്കുമ്പോ അതൊരു നല്ലത് അതന്നെ പക്ഷെ ഇപ്പത്തെ പാട്ടുകള് ഇപ്പത്തെ പാട്ടുകള് കൊഴപ്പല്ല പക്ഷെ ഇപ്പത്തെ പാട്ടുകള് മനസ്സിലാവന്നെല്ല
അതെ അർഥല്ലാത്ത പാട്ടേക്കാരം ഇന്നാലും കേക്കാന് ഒര്ത്. വീട്ടിലാരൊക്കെയ്ള്ളെ
വീട്ടില് ഇമ്മി ഇപ്പിമ് അനിയനും എല്ലാരുണ്ട്. അവിടെയോ
ഇവടെ എനിക്ക് രണ്ട് കുട്ടിയേളാണ്.
ആഹ് ആഹ് കുട്ടിയളപ്പം സിനിമ കാണല്ലോന്നുംല്ലേ
ഹ്മ്മ് ഹ്മ്മ് ഇല്ല നേരം റീൽസണ്ടിരിക്കും അങ്ങനെ കൊടുക്കലില്ല ഫോണ് പിന്നെ ഏഹ് അപ്പ കല്യാണോ കഴിഞ്ഞ്ട്ടില്ലേ കല്യാണം കഴിഞ്ഞില്ലേ
ല്യാണം കഴ്ഞ്ഞിട്ടില്ല.
ഏഹ് പഠിച്ചാണോ
ആഹ് പഠിക്കാണ് ഇപ്പൊ ഡിഗ്രി കഴ്ഞ്ഞിട്ടൊള്ളൂ.
ഏഹ്, വീട്ട്ല് ഇമ്മണ്ടാവൂലേ
ആഹ് ഇമ്മച്ചിണ്ട് ഇമ്മച്ചി അനിയനും അനിയത്തിയുണ്ട്.
ഏഹ് ഡിഗ്രി ഫസ്റ്റിയറോ
തേർഡിയർ ഡി ആര് ഞാനോ ഡിഗ്രി കഴിഞ്ഞു
ഏഹ് ഏഹ് ഇനിന്താ എന്തെങ്കിലും കോയ്സെടുക്ക്ണ്ടോ
ഞാന് ഓൺലൈനായി ട്യൂഷനെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി എന്തേലും നോക്കണം പി ജി ചെയ്യണം
ഏഹ് കല്യാണം ഇപ്പൊന്നുല്ലേ
കല്യാണം സെപ്റ്റംബറില്
ഏഹ് ഒറപ്പിച്ചിട്ടതാണോ ഏ ഏ ഉം നിക്കാഹ്‌ തുണ്ടാവുലല്ലേ
കാഴ്‌ ഞ്ഞ്ട്ട്ല്ലാ
ആഹ്
ഞാനിങ്ങനെ വെറ്തേ ഇരിക്കുമ്പങ്ങനെ സിനിമക്കെ കണ്ടിരിക്കും
ആഹ് ഇന്ന് ലീവേക്കാരം ല്ലേ ശനി ഞായറും ലീവല്ലേ
ആഹ് ലീവാണ്
ആഹ്
പിന്നെന്താ പഴേ നടമ്മാരൊക്കെ ഈ സിനിമേത്തെ പഴേ നടന്മാരൊക്കെ ഏതൊ ക്കെ നടമ്മാരെ ഇഷ്ടം
അങ്ങനെ ചോയ്ച്ചപ്പോ ഞാൻ പർഞ്ഞ്ലെ ഞാൻ ഇപ്പ ഇങ്ങനെ അങ്ങനെ കാണലില്ല സിനിമ ദി പഴേതല്ല ദിലീപിനെ ഇൻക്ക്ഷ്ടാണ് പണ്ടേ ഇഷ്ടാണ്
ആഹ് ദിലീപിന്റെ സിൻമെളെല്ലാം സൂപ്പറല്ലേ
ആഹ് മണിനെ
ഉം
പിന്നേ
ഇപ്പൊ ഫുള്ളും നെഗറ്റീവ് നെഗറ്റീവ് ആയിറ്റ്ള്ള കഥാപാത്രങ്ങളാണല്ലോല്ലെ സിനിമേൾള് പഴേത് അതുപോലെ പഴേത് നല്ല കോമഡ്യും എല്ലാം ഒരുമിച്ചല്ലേ
ആഹ്
അതന്നെ
പഴീലെല്ലം ഉണ്ടാവും ഉൾപ്പെട്ടക്കും ഇപ്പത്തതൊക്കെ ഒരു കഥേണ്
ഉം ഇപ്പത്തെത് എന്താ ഇപ്പയ്ത്തെ ക്യാമറയും എന്താ എഡിറ്റിംങ്ങ് ഒക്കെ നല്ലതാണ് എല്ലാം സാങ്കേതിക വി ദ്യിം അയ്‌ന്റൊക്കെ എന്താ നിലവാരം സിനിമന്റെ നിലവാരം അങ്ങനെ കൂടിയിറ്റ്ണ്ട്
ആഹ്
വിഷ്വൽ എഫക്റ്റ് ആണെങ്കിലും അങ്ങനെക്കെ പഴേതിനെ അങ്ങ ങ്ങനൊന്നുല്ല പക്ഷെ പഴേ സിനിമകൾ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഒരു നാടകീയായ്റ്റ്ള്ളെ സംഭാഷണങ്ങളും അങ്ങനെ
പിന്നെ നാട്ടും പൊർത്ത്ത്ത് അങ്ങനെയുള്ള ജീവിതെയ്ക്കാരല്ലോ ഇപ്പൊന്നും അങ്ങനെയല്ലല്ലോ സിനിമീതന്നെ ഇപ്പത്തെ കാലത്തിനൻസരിച്ച് തന്നെ
നമ്മക്ക് ആ മാ എന്താ പറയാ മറക്കാൻ പറ്റാത്ത പാട്ട്കളില്ലേ എത്ര കേട്ടാലും മതിയാവാത്തെ കൊറെ പാട്ടുകളില്ലേ പഴേ സിനിമകൾള്
പിന്നേ
അപ്പൊ സിനിമയൊന്നും കാണലില്ല അല്ലേ അല്ല പുതിയ പുതിയത് എറങ്ങിയ സിൻമെതേലും കണ്ട് കണ്ടോ ദൃശ്യം ത്രീ കണ്ടോ
തന്നേ എത്ര വർഷം മുമ്പ് കണ്ടാ ഇൻക്കറീല്ല കൊറേ വർഷം മുമ്പ് കണ്ടതാവും കല്യാണം കഴിഞ്ഞ് ഒരാ ആ ഉടനെക്കെങ്ങനെ കണ്ടീനി പിന്നെ കുട്ടി ആയീനേഷം പിന്നെ പത്ക്കെ പത്ക്കെ നമുക്ക് ആ ആ സമയത്ത് നമുക്ക് ടൈ ഒന്ന്നും സമയം ഇണ്ടാവുലല്ലോ
ത്ത വയനാട്ട്ക്ക് ഇങ്ങോട്ട് വാ നമുക്ക് പോവാ സിനിമ കാണാൻ
ഏഹ് ഹ് വയനാട്ടേക്ക് ഒരു ആറ് ഏഴ് വട്ടം വന്നക്ക്ണ് ഇൻശാ അല്ലാഹ് ഇനി വരുമ്പോ വരാ
ആഹ് ഇവിടെ
ഞങ്ങളെ നാട് നാട് ഇങ്ങളൊക്കെ ഒരു ഭാഗ്യാണ് അവിടെ എന്തോ ആഹ് അവിടെ എപ്പോഴും നല്ല കാലാവസ്ഥയല്ലേ ആഹ് അതെ തേയിലത്തോട്ടൊക്കെ കാണാൻ എന്ത് രസമാണ്
ആഹ് ഇവിടെ ബീചൊന്നുല്ല പക്ഷെ ഇല്ലെങ്കിലും എല്ലാം അടിപൊളി സ്ഥലങ്ങളുണ്ട് കാണാൻ പറ്റിയ
ഉം ഉം അവിടക്ക് പിന്നെ എത്ര പോയാലും മതിയാവൂല ന്ന് തോന്ന് കൊറേ വട്ടം വന്ന് ണ് റിസോൾട്ട് ഒക്കെ എടുത്ത് നിന്നീനി
ആഹ് ആഹ്
ഇപ്പൊ ന രണ്ട് മൂന്ന് ദിവസം മുമ്പ് വന്നീനി അവിടെ
അപ്പൊ ഫ്രണ്ട്സിന്റെറെ കൂടെ ആഹ് ഫ്രണ്ട്സിന്റെ കൂടെ ഒന്നും സിനിമ കാണുന്നില്ലന്ന് പറഞ്ഞല്ലോ അല്ലെ
ഞങ്ങൾ ഫാമിലി ആയിട്ട് വരലുണ്ട് അങ്ങനെ ടൂറൊക്കെ
ആഹ് ഫാമിലി ആയിട്ട് എന്താ അങ്ങനെ സിനിമ കാണാനൊന്നും പോവലില്ല
മ്മ് ആദ്യാക്കെ ഞാൻ പറഞ്ഞില്ലേ ഇനി കല്യാണം കഴിഞ്ഞുണ്ട ഞങ്ങൾ രണ്ടാളും കൊറേ പോയിന് ശേഷം പിന്നെ പിന്നെ പിന്ന ഒക്കെ തിരക്കി പിടിച്ച ജീവിതമായി ഒന്നിനും ടൈമ ഇല്ലാതായി
അതന്നെ ആദ്യം ആദ്യമൊക്കെ എല്ലാത്തിനും ടൈമ ഉണ്ടായിരുന്നു ആദ്യം എല്ലാരും ഒരുമിച്ചിരുന്നല്ലേ നമ്മള ഓരോ ആഹ് വീടുകളില് പോയിട്ട് എല്ലാരും ഒരുമിച്ചിരുന്ന് സിനിമ കണ്ട കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരു വീട്ടിലല്ലേ ടി വി ഒക്കെ ഉണ്ടാവുള്ളൂ ഇപ്പ അങ്ങനല്ലല്ലോ ഇപ്പൊ ഫോണും ഉണ്ട് അതുകൊണ്ട് നമ്മളെ വിരൽത്തുമ്പിൽ തന്നെ ഉണ്ടല്ലോ അതന്നെ അതാണ് ഇപ്പൊ ഫോണള്ളത് കൊണ്ട് നമുക്ക് വേണ്ടത് അതിൽ നോക്കിയാ കിട്ടി ട്ടും അങ്ങനെ അതുകൊണ്ട് തന്നെ വിണ്ടാനുള്ള സമയവും ഇല്ല എല്ലാരും ഒരു റൂമില് ഫോണില് ഒതുങ്ങി കൂടല്ലേ ആദ്യംന്നും പറഞ്ഞാ അങ്ങനെല്ലല്ലോ
ആ പിന്നെ
പിന്നെന്താ വേറെ നല്ല വിശേഷം തന്നെ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ഫ്രീടൈമിലൊക്കെ ഇങ്ങനെ പഴയ സിനിമകളൊക്കെ എടുത്ത് കാണും അപ്പൊ ഞാാനത് ചോയിച്ച കാണലുണ്ടോന്ന്
ഉം ഉം ആ പിന്നെ കാണാനൊക്കെ രസമാണ് കണ്ട കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഇങ്ങനെ ഓരോന്ന് കാണണംന്ന് തന്നെ തോന്നള്ളു കാണാത്തൊണ്ട് പിന്നെൈമക്കൊരു ഇത് ല്ല ഇപ്പൊ താല്പര്യല്ല
പഴയ സിനിമകള് എന്താ ഞാന ഇടക്കിടക്ക് കാണലുണ്ട് മണചിത്രതാ യം എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയ സ്പടികോം നാടോടിക്കാറ്റൊക്കെ നാടോടി കാറ്റ് കണ്ടില്ലേ ആഹ് പിന്നെ നന്ദനം നന്ദനൊക്കെ നല്ലെ സിനിമല്ലേ
അതൊക്കെ എത്ര വട്ടം കണ്ട്ക്ക്ണോ
അതന്നെ അല്ലാ അത് എത്ര വട്ടെ എത്ര വട്ടം കണ്ടാലും പിന്നേം പിന്നേം കാണാൻ തോന്നൂല്ലേ
അതെ അങ്ങനെ കൊറച്ച് സിനിമകള്ണ്ട് ഉം കണ്ടാ പിന്നേം പിന്നേം കാണാ തോന്ന്ണെ
ഉം എനിക്ക്യെല്ലാ സിനിമേല്ത്തേ ഇതാ ഇഷ്ടം പാട്ട്കളില്ലേ
ആഹ്
തന്നെ പിന്നെ അമ്മളെ മോഹൻലാലും മമ്മൂട്ടിയക്കെ പഴയെ നടന്മാര് ഓര് ഇപ്പളും നല്ലെ ഇപ്പഴത്തെ പുതിയ സിനിമകള്ലാണെങ്കിലും ഓര് പഴയ അഭിനയം പോല്തന്നെ ഇപ്പഴുണ്ടല്ലോ
അതെന്നെ അവല്ക്ക്ന്നൊരു മാ റ്റവും ഇല്ലല്ലോല്ലേ ആലോച്ച്ണേ അത്ഭുതാ എത്രെ വയസ്സായി ഇപ്പളും മാറ്റങ്ങളില്ല പഴേമാരി തന്നെ
പഴേ പോല്തന്നെ ഓരൊക്കെ ഏഹ് എത്ര സിനിമകള്ല് അഭിനയിച്ചിട്ട്ണ്ട്
അതെ
അതുപോലെ ദിലീപിന്റെ സിനിമകള്ല്ലേ ദിലീപിന്റെ സിനിമകള് പിള്ളെ ഉം കോമഡി അല്ലേ ഫുള്ള് കോമഡി സിനിമകാണാല്ലേ
ഉം എന്നാ ശരിട്ടോ
പിന്നെ എന്താ ഫുഡഴിച്ചോ
ഫുഡയിച്ചീല്ലാ ഫുഡയിക്കട്ടെ ജലദോഷം പുട്ച്ചിട്ടേ ഫ്രൻ
സിലേ
ഉം ആഹ് അങ്ങനെ മാറിക്കോളും പനിയൊന്നുല്ല ജലദോഷം മൂക്കട പ്പും തൊണ്ട വേദനെക്കെണ്ട് ആഹ്
ഉം ഉം
ന്നാ ശരിട്ടോ
ആഹ് എന്നാ ശരി
ആഹ്